ഡീ നീ എനിക്കൊരു റെസിപ്പി പി പറഞ്ഞു തരാന്ന് പറഞ്ഞില്ലേ?
ആഹ പറഞ്ഞരാം.
മറ്റേ ബട്ടർ ചിക്കൻ നമ്മള്. നെക്സ്റ്റ് വീക്ക് ഇവിടങ്ങനെ. കസിൻസ് ഒക്കെ വരുന്നുണ്ട് അപ്പം അന്ന് ഒണ്ടാക്കാൻ ഒരു പ്ലാൻ ഒണ്ട്.
ആണോ?
അപ്പൊ അന്ന് ഞാനാണ് ഒണ്ടാക്കാ എന്ന് വിചാരിച്ച് ഞാൻ ഉണ്ടാക്കി ഷൈൻ ചെയ്യാം എന്നാണ് വിചാരിച്ചത് അപ്പം. നിനക്കറിയാന്ന് പറഞ്ഞു എന്റടുത്ത് അനശ്വരെങ്ങണ്ടോ
ആ ഞാൻ അനശ്വരക്ക് പറഞ്ഞ് കൊടുത്തായിരുന്നു.
ആണോ.
ആ
അപ്പം നീ എനിക്കതൊന്ന് പറഞ്ഞു തരുമോ അതെങ്ങനെയാണ് സംഭവം.
പറഞ്ഞു തരാം ഓക്കെ പറഞ്ഞു തരാം.
ആഹ എന്നാ പറഞ്ഞോ ഞാൻ എഴുതിയെടുക്കാം കുറച്ച് കുറച്ചൊക്കെ.
ആഹ ഓക്കെ അത് എളുപ്പവാടി ഒണ്ടാക്കാന്ന് പറഞ്ഞാ. ചിക്കൻ നമ്മള് ഇപ്പ നോർമലി നമ്മള് ചിക്കൻ വാങ്ങത്തില്ലേ?
ഉം
അപ്പൊ ഈ എന്ത ബോൺലെസ് ആയിട്ടുള്ള പീസ് വേണം വാങ്ങാൻ ചിക്കൻ. എന്നാലേ നമുക്ക് ഇത് പ്രിപ്പയർ ചെയ്ത് എടുക്മ്പോ.
ഇതിന്റെ ക്വാണ്ടിറ്റി ഒക്കെ നിനക്കറിയോ? അതായത് എത്ര എത്ര ഇതിനാണ്. അങ്ങനെ അതുകൂടി പറയണേ ക്വാണ്ടിറ്റി
ആഹ് ഓക്കേ ഓക്കേ അതായത് അതായത്പ്പോ ഒരു കിലോ ചിക്കൻ വാങ്ങുവാണെങ്കിൽ അതില് നമ്മള് ബോൺ പീസ് എല്ലാം മാറ്റിയിട്ട് ഈ ആഹ് ബോൺലെസായിട്ടുള്ള പീസ് എല്ലാം കൂടി ഏകദേശൊര് സിക്സ് ഹണ്ട്രഡ് സെവൻ ഹൺഡ്രഡ് ഗ്രാം കാണും
ആഹ്
ആഹ് അപ്പൊ ഈ കിട്ടിയെ ഇതിനെ എന്തോ ചെയ്യണം ആഹ് എന്തുവാ നമ്മള് കഴുകിയിട്ട് കുഞ്ഞു കുഞ്ഞു പീസുകളാക്കിട്ട് അതില് കുറച്ച് മുളക് പൊടി ഒരു ഒരു ടേബിൾ സ്പൂൺ മുളക്പൊടി ആഹ് പിന്നെ ഒരു ഹാഫ് സ്പൂൺ ടർമറിക് പൗഡറ് പിന്നെ കുറച്ച് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്ത് പിന്നെ കുറച്ച് നാലങ്ങ നീരും കൂടി ചേർത്ത് നമ്മൾ നല്ലോണ്ണം മാഗിനേറ്റ് ചെയ്ത് ട്ട് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ആഹ് എന്നിട്ട് ഏഹ് ഇതിനെ എടുത്തിട്ട് നമ്മൾെന്ത് ചെയ്യണം അടുത്ത നമ്മൾ ഇതിനെ ഫ്രൈ ചെയ്തെടുക്കണം അതായത് നമുക്ക് ഫ്രൈ ചെയ്തും കറിയില് യൂസ് ചെയ്യാം ഫ്രൈ ചെയ്യാതെം യൂസ് ചെയ്യാം
ആഹ് ഏതായിരിക്കും നല്ലത്
ഫ്രൈ ചെയ്യുന്നതായിരിക്കും ടേസ്റ്റ് കൂടുതല് മറ്റത് കൊർച്ച് ടേസ്റ്റ് കുറവായിരിക്കും
ഓ അപ്പൊ ഫ്രൈ ചെയ്ത് ചെയ്യാം
ആന്ന് വെച്ചാൽ ഒത്തിരി നമ്മള് സാധാരണ ചിക്കൻ ഫ്രൈ ചെയ്യണല് ഡീപ്പ് ഫ്രൈ ആക്കി എടുക്കണമന്ന് നിർബന്ധം ഇല്ല
ഓ ശാലോ ഫ്രൈ മതി
ആഹ് ഷാലോ ഫ്രൈ മതി
ആഹ് ബാക്കി പറയാേ
ശാലോ ഫ്രൈ എന്ന് പറയുമ്പോ ആഹ് എന്നിട്ട് നമ്മള് ആഹ് ഞാനന്ന് യൂസ് ചെയ്തത് ഒരു ഹൺഡ്രഡ് ഗ്രാംസ് ബട്ടൻലാ ഞാനെല്ലാം ചെയ്തെടുത്തെ
ഓ ബട്ടറ് നല്ല പോലെ വേണം അല്ലേ
ആഹ് ബട്ടർ നല്ലവണാവും മറ്റേ നമ്മൾ ഈ അമൂലിന്റെയൊക്കെ ചെറിയ പീസ് കട്ടുള്ളൂ ഹണ്ട്രഡ് ഗ്രാമിന്റെ ബട്ടർ ഹൺഡ്രഡോ വൺ ഫിഫ്റ്റിയോ ആണ് അതില ഞാൻ ചെയ്തെടുത്തത് ക്യൂബ് ആഹ് ക്യൂബ് അല്ല വട്ടില് റെക്ടാംഗിൾ ഷേപ്പിൽ ഒറ്റ പീസ് ആയിട്ട് ബാറ് ആയിട്ട് വരുവല്ലോ
ആഹ് ഓ ബാർ ബാർ ആഹ്
ആഹ് അങ്ങനത്തെ അതില് ബട്ടർ ഫസ്റ്റ് നമ്മൾ അതരു കുറച്ച് ബട്ടർ നമ്മൾ ആ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനും വേണ്ടിയിട്ടുള്ള ബട്ടർ നമ്മള് കട്ട് ചെയ്ത് പാലിടണം
ഓ
എന്നിട്ട് അതില് നമ്മൾ ചിക്കൻ ഇട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ടുന്ന് ശാലോ ഫ്രൈ ചെയ്ത് എടുക്കണം
അത് അതെങ്ങനെ അതായത് ഏഹ് ഫ്രൈ ആക്കുമ്പോഴേ അതിന്റെ കളർ ചേഞ്ച്
കളർ ചെയ്ത് വെച്ചാൽ ജസ്റ്റ് നമുക്കിങ്ങനെ പുറമെ ഒരു ചെറിയരു ബ്രൗൺ ഗോൾഡ് കളർ ആകും അത്ട്ട് നമ്മളെ ഗ്രില് ചെയ്യത്തില്ലേ ചിക്കൻ ആ ചിക്കൻ ഒന്നു ഗ്രില് ചെയ്യത്തില്ലേ അപ്പൊ ഒരു വരുന്ന ഒരു ടൈപ്പ് ഓഫ് കളറാവും ആ ചിക്കന്
ഓ ഓ ഓ
എന്നിട്ട് നമ്മളിതിനെ ആഹ് ജസ്റ്റ് ഈ ഫ്രൈ ചെയ്ത ചിക്കനെ നമ്മളെല്ലാം കൂടി എടുത്ത് നമ്മൾ മാറ്റി വെക്കണം എന്നിട്ട് ആഹ് ബട്ടർ ചെയ്ത പാനിൽ തന്നെ നമ്മള് എന്തുവാ സവാളല്ലേ നമ്മുടെ അത് ഒരു ഞാനന്ന് രണ്ട് സ ഒന്നര സവാള എടുത്തെ
ഒന്നര അത് നമ്മളിപ്പോ ഒരു ആറ് അഞ്ച് പേരുണ്ട് അഞ്ചു പേര് അപ്പം അത്രമതിയ
അപ്പൊ നിങ്ങൊരു രണ്ടോ രണ്ടരോ സവാളായിട്ട് എടുക്കാം
അത്തന്നെ അപ്പം ചിക്കൻന്റെ അളവും കൂട്ടണ്ടേ
ആ ചിക്കൻന്റെ അളവ് അതനുസരിച്ച് കൂട്ടുമ്പോം ആ പൊടികളെ ഇതും കൂട്ടി എടുത്താൽ മതി
ആ ഓക്കേ ഓക്കെ
ആഹ എന്നിട്ട് ഈ സവാള നമ്മള് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് പിന്നെ നമ്മളെ അതിൽ തക്കാളി ഇടും ഈ തക്കാളിയുടെ തോല് നമ്മള് കളയണം
അതെങ്ങനെ മറ്റേ നമ്മളിങ്ങനെ റീൽസിനൊക്ക കട്ട് ചെയ്തിട്ടിട്ട് പിന്നെ അങ് പീൽ ചെയ്തെടുക്കണേല്ലേ
ആഹ പിൽ ഒന്നി അങ്ങനെ ആ ഒന്നി അങ്ങനെ ചെയ്യാമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റേ ഇതാക്കിടുക്കാം അതായത് നമ്മള് ചെറിയ ചൂട് വെള്ളമില്ലേ
ആഹ
ചൂട് വെള്ളത്തില് തക്കാളി ഒന്ന് സോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നല്ല ഇതായിട്ട് വരും അതായത് നമുക്ക് ആ തൊലി ഇളക്കാൻ പറ്റും
സെപെറേറ്റ് ആയിട്ടു ചൂടുവെള്ള എടു
ആഹ സപ്പ അതിനകത്ത് അങ്ങനെ ഇട്ട്കഴിഞ്ഞാൽ അങ്ങന നമുക്ക് പിൻ ചെയ്ത എടുക്ക എളപ്പും അല്ലെങ്കിൽ നീ പറഞ്ഞോള്ള നൈഫ് സിസ്റ്റം ഒന്ന് കട്ട് ചെയ്തെടുത്താലും മതി
ആ അത് ചെയ്യാം
ഓക്കെ എന്നിട്ട് നമ്മൾ എന്തെയ്യണം ആ ഈ സ തക്കാളി ഇപ്പൊ ഞാൻ ഒന്നര സ സവാള ഇട്ടപ്പോ ഞാൻ രണ്ട് തക്കാളി അയ്ല് ഇട്ട് ഒരു മീഡിയം സൈസ്
അത്ര മതിയാ
ആ അത് മതി അത് എനിക്ക്ന്ന് കാറി കറി കുറച്ച് ഈ ക സാധനം കൊറച്ച് മതിയായിരുന്നു അപ്പൊ ഞാൻ അതനുസരിച്ചാ ഞാൻ പ്രിപ്പയർ ചെയ്ത്
അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇതിനകത്ത് നമുക്ക് കുറച്ച് സോസ് അല്ലാതെ ഇടുന്നുണ്ടോ
ഇതില് സോസ് ഒന്നും ചേർക്കണ്ട നമ്മള് ചില്ലി ചിക്കനിലാണ് സോസ് ചേർക്കുന്നത്
ആ ഓക്കേ ഓക്കെ
ഇതില് സോസ് ചേർക്കണ്ട സോസ് ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്ന ചേർത്തമതി
ബാക്കി പറഞ്ഞോ
ആ എന്നിട്ട് എന്താവാ നമ്മള ഇത് സോക്ക് ചെയ്ത എടുത്തിട്ട് പിന്നെ നമ്മൾ കുറച്ച് നീ ഇപ്പൊ കറി നാളെ ഉണ്ടാക്കുന്നെങ്കിൽ ഇന്ന് രാത്രി കുറച്ച് അണ്ടിപ്പരിപ്പ് നീ സോക്ക് ചെയ്തിടണം ഇതിന്റെ മെയിൻ സാധന ആ ക്യാഷിനിട്ട് ഞാനണ ക്യാഷിനെട്ട് ആണെങ്കിൽ ഒരു എന്തുവാ ഒരു പാക്കറ്റ് ഞാനന്നൊരു ഓ പത്ത് പതിനഞ്ചെണ്ണം എടുത്തായിരുന്നു
അത്രമതിയ
ആ ഞാൻ അത്രയെ എടുത്തുള്ളൂ
ഓക്കെ ഓക്കെ അതടുക്കാം
എന്നിട്ട് സോക്ക് ചെയ്തെടുത്തു സോക്ക് ചെയ്തതിന് ശേഷം ആ എന്തുവാ ഈ നമ്മളീ ഇപ്പൊ ഈ തക്കാളി ഇട്ടേക്കുന്നതിനകത്ത് സോൾട്ട് ചെയ്തില്ല അതിനകത്ത് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട വേണം വഴറ്റാൻ
ഉം ആ അത് അതെങ്ങനെ എത്ര നേരം
ഒരു ആ സവാള നല്ല ബ്രൗൺ കളറായിയിട്ട് നല്ല കുഴമ്പ് പോല ആവത്തില്ല നല്ല നല്ല ഇതാ വഴണ്ട് വരത്തില്ലേ ആ വഴണ്ട് വരമ്പോ ഇത് എന്തുവാടി
പേസ്റ്റ് പോലെ ആവണോ അതോ
പേസ്റ്റ് പോലെ ആവണ്ട എന്ന അത്രയും അങ്ങങ് ആവണ്ട നല്ല ഇതാക്കി എടുത്താൽ മതി
ആ ആ
എന്നിട്ട്ന്ന് വെച്ചാൽ ഇത് ഇതെല്ലാം കൂടി എന്നിട്ട് ഇതെല്ലാം താണത്തതിനന് ശേഷം നമ്മള് മിക്സിൽ ഇതും ഈ ക്യാഷുനട്ട് കൂടിയിട്ട് നല്ല പേസ്റ്റ് പോലെ നമ്മൾ അരക്കും
ആഹ അപ്പൊ അപ്പം ആ ഓക്കെ
ഇങ്ങനെ അരച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ എന്തുവാ അരച്ചെടുത്ത പേസ്റ്റ് എല്ലാം കൂടി ഹ നമ്മള് പിന്നെ അടുത്ത വീണ്ടും ബട്ടർ ചൂടാക്കി അതിനകത്തോട്ട് ചേർക്കണം ഈ അരച്ച പേസ്റ്റ്
ബട്ടർ ഇപ്പൊ അത്യാവശ്യം
ആ അത്യാവശ്യം കൊറച്ച് വേണം എന്നിട്ട് ഈ ചൂടാക്കിയ ബട്ടറിില് ഈ ഗ്രേവി ചേർത്ത് ഗ്രേവി ചേർത്തിട്ട് അതിനകട്ട് കുറച്ച് നമുക്ക് വീണ്ടുംഉപ്പ് ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പ് വേമെങ്കിൽ ഉപ്പ് ചേർത്ത് ചെർത്തായിട്ട് ചൂടായി വരുമ്പോ നമ്മ ിക്കല്ലേ
ആ
ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കണം
ആ ബോ ബോൺലെസ് ചിക്കൻ ഫ്രൈ ചെയ്തല്ലേ
ആ ഫ്രൈ ചെയ്ത് ബോൺലെസ് ചിക്കൻ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം
എന്നിട്ട്
എന്നിട്ട് ഇതില് ഫ്രഷ് ക്രീം ആഡ് ചെയ്യണം
അതെത്ര വേണം
അത് നമുക്ക് എന്തുവാ നമ്മുടെ കറിയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി ജസ്റ്റ് ഒന്ന ഇങ്ങനെ കാരണപ്പോൾ ഈ എണ്ണയൊക്കെ ലാസ്റ്റ് നമ്മൾ ഈ മീൻകറിയിലൊക്കെ ഒഴിക്കത്തില്ലേ
ആഹ് മുകളില് താളിച്ചു കൊടുക്കണം ആ
ആ താളിക്കുന്ന പോലെ അതുപോലെ ജസ് ഇങ്ങനൊന്ന് സ്പ്രെഡ് ചെയ്ത ഒഴിച്ചു കൊടുത്ത മതി എന്നിട്ട് ഇതിന്റെ മെയിൻ സാധനമാണ് കസ്തൂരി മേറ്റിന്ന് പറയുന്നത് നമ്മളെ ഉലുവയുടെ ഇലയില്ലേ
ഓ ഓ അത് അത് എക്സ്ട്രാ വേണ അല്ലേ
ആ അത് എക്സ്ട്രാ വേണം അത് വാങ്ങാൻ കിട്ടും നമുക്ക് അത് പല റേറ്റിന് കിട്ടും അതായത് ഒത്തിരി വില കൂടിയൊന്നന്ന് വേണമെന്നില്ലടി നമുക്ക് നോർമലി നമ്മള മറ്റേ ഏലക്ക ഒക്കെ വാങ്ങുന്ന പാക്കറ്റ് ഇല്ലേ
അല്ല അത് എവിടെ കിട്ടും സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുമായിരിക്കും
സൂപ്പർ മാർക്കറ്റ് എല്ലാ സൂപ്പർക്കറ്റിലും കിട്ടുമേടി
ആഹ
എന്നിട്ട് വാങ്ങീട്ട് ആ അത് ജസ്റ്റ് നമ്മളന്ന് കയ്യിൽ കയക്കിയിട്ട് ഈ കറിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി ആ കറി കറിൽ ആഡ് ചെയ്തക്കാം കസ്തൂരി മേട്ടി
ആ ഓക്കെ ഓക്കെ
ഇതാണ് മെയിൻസ് ഇൻഗ്രീഡിയറ് നമുക്ക് ഇതിന് വേണ്ടത്
ഇത്ര ഉള്ളോ
ആ ഇതത്രയും ചേർത്ത് എടുക്കണം എന്നിട്ട് ബാക്കി നമുക്ക് പൊറോട്ട നാൻ അങ്ങനെയുള്ള എല്ലാ ഐറ്റത്തിന്റെ കൂടെ കഴിക്കാം റൈസ് ഫ്രൈഡ് റൈസ്
ഉം എന്തായാലും ഞാൻ ഉണ്ടാക്കുന്ന് വിചാരിച്ചിരിക്കുക
നിങ്ങളേന്തുവാ ഫ്രണ്ട്സ ഒക്കെ അല്ലേ കസിൻസ് ഒക്കെ എന്നാവരുന്നേ
ആഹ് കസിൻസ് ചുമ്മാ ഇങ്ങനെ ഒരു ഗെറ്റ് ടുഗെദർ പോലെ നെക്സ്റ്റ് സൺഡേ വരാന്ന് ഇങ്ങനെ പറഞ്ഞു എന്തോടി
നിങ്ങള് ഇങ്ങനെ കൂടാറുണ്ടോ എപ്പോഴും
ഓ കൂടാറുണ്ടോ പക്ഷേ ഈ പ്രാവശ്യം വിചാരിച്ച് വരുമ്പോ ഇതൊക്കെ ഉണ്ടാക്കി വെക്കാമന്ന് വിചാരിച്ചു
ഓ ഈ ക്യാഷുനട്ട് എടുക്കുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ നമ്മൾ ഈ സാധാ ക്യാഷു എടുക്കുമ്പോ അതിനൊരു കയപ്പ് ചെവ കാണും. സ്മ്ല് ല്ല ക്യാഷുനട്ട് അല്ലന്നുണ്ടെങ്കില്.
ഓ ഓ അപ്പൊ വില കൂടിയത് നോക്കണം.
ആ വല കൂടിയ ക്യാഷിനാട്ട് നോക്കി വേണം പക്ഷെ വല കൂടിയത് തന്നെ വേണമെന്നില്ല മറ്റേതായാലും നല്ലത് നോക്കി വോടി ക്കണം
ആ അത് നോക്കി വാങ്ങിക്കാം. ഇത്രല്ലപ്പം വേണ്ടിള്ളൂ കൂടിപ്പോയൽ ബട്ടർ
ബട്ടറും ഈ കസ്തൂരിമേത്തിയും. ക്യാഷുനട്ടും മ മറ്റേ ഈ ഇത് വേണം നിർബന്ധ ഇല്ല എന്തുവാ ഫ്രഷ് ക്രീമ് വേണം നിർബന്ധമില്ല.
ഓ ഓക്കെ.
ഓക്കെ ശരി എന.
ഒക്കെ. ടി